ഹലോ ഹലോ
ഹലോ
ഹലോ ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആഹ് ഓക്കെ ഓക്കെ ആഹ്
ആഹ
ചായൊക്കെ കഴിഞ്ഞോ ചായ കുടി കഴിഞ്ഞോ
ആഹ ചായൊക്കെ കുടിച്ച് കഴിഞ്ഞു വൈ രാത്രിത്തേക്കുള്ള പരിപാടിയാണ്
ഓ നാളത്തേക്കല്ലേ
ഹലോ
ആഹ കേക്കുന്നില്ലെ
ആഹ രാത്രി ഇനി പിള്ളാർക്ക് ഏഹ് ആഹ് രാവില്ത്തേക്ക്യും ഉണ്ട് രാവില്ത്തേക്ക്യും ഉണ്ട് പരിവാടികളൊക്കെ ഇനി ചെയ്ത് വെ ക്കുവാരുന്നു നാളെ പിള്ളാർക്ക് സ്കൂളി ഇടാനൊക്കെ ഉള്ളേ ഉം ആഹ് പുള്ളാര്ങ്ങനെ കളീം ചാട്ടായിട്ടൊക്കെ നടക്കുവാരുന്ന്
സ്പെഷ്യലായിട്ട് ആഹ് ആഹ് ആഹ് ഗെസ്റ്റൊക്കെ വരുമ്പം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീട്ട്ന്ന്ണ്ടാക്കി കൊട്ക്കാറ്ണ്ടോ അല്ലെങ്കില് പൊറത്ത്ന്നാണോ വാങ്ങിക്കല്
നമ്മള് സമയല്ലെങ്കി പൊറ്ത്ത്ന്നന്നേ വാങ്ങിക്ക്യും. അല്ലെങ്കി ഇവടെ എന്തേലുണ്ടാക്കി കൊടുക്കും നമ്മള് അപ്പൊ പാ എർച്ചിക്കറിയോ അല്ലെങ്കി ആഹ് എന്താ പറയാ ബിരിയാണിയൊ അങ്ങനെയൊക്കെ ഒണ്ടാക്കും പപ്പ നല്ലായിട്ട്ണ്ടാക്കും ഫുഡ്
ആഹ് ഹാ ഹാ ഇപ്പങ്ങാ വന്നിട്ട്ണ്ടാര്ന്നോ
ആഹ് ഹോ ഉണ്ടാര്ന്ന് കസിൻ ബ്രദറൊക്കെ വന്നിട്ട്ണ്ടാരുന്നു ആൾ ഫിലിപ്പീൻസിലായിരുന്നു
സ് ഓഹോ ഹോ ഉം ആഹ് ഹാ ഹാ
അപ്പൊ ചെറിയ രീതിയിലൊക്കള്ള ഉം ഫ്രൈഡ്റൈസ് പോലെ ഉണ്ടാക്കി കൊട്ത്തു അവർക്കങ്ങത്തെ ഫുഡാണിഷ്ടം
ആഹ് നമ്മക്ക് സാധാ രണ വരുമ്പം ആഹ് പറ് ഏഹ് പറയാണ്ടായിരിക്കല്ലോ വെരുവാ അപ്പം പെട്ടെന്ന് വരുമ്പോ നമ്മക്കെന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പറ്റൂല
ആഹ് അത് സാധാരണ അങ്ങനെയാണ് നമുക്ക് അപ്പം പിന്നൊന്നും ക്കധിയം കൊടുക്കാൻ പ
ആഹ് അവര് മുൻക്കൂട്ടി പറയാണെങ്കില് ആഹ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അയ്ക്ക് എന്തെങ്കിലും അവര് വെര്ന്ന്ണ്ടെങ്കില് നമ്മക്ക് എന്തെങ്കിലും ഇന് ഏഹ് വാങ്ങിക്കാനോ ഇണ്ടാക്കാനോ എന്തങ്കെ പറ്റും പക്ഷേ ഇപ്പം അറിയിക്കാണ്ട് വെരുമ്പം നമുക്ക് പെ ട്ടന്നന്താ ചെയ്യണ്ടേന്ന് ചെല് ചെലപ്പോ അവര് വെര്ന്ന സമയത്തായിരി ക്ക്യും വീട്ടിലൊന്നും ഉണ്ടാവൂല
അഹ് മിക്കപ്പഴും അങ്ങനേണെ ഇവ്ടെന്തേലും ബേക്കറിയേം സായ്ച്ചാലും പുള്ളാര് തിന്ന് തീർക്കും ഉം അപ്പൊ പിന്നെ ഒന്നും കൊടുക്കാൻ കാണത്തില്ല ആഹ് ആകെ ചായ മാത്രായിരിക്കും കൊടുക്കാ പറ്റ്ന്നെ
ജീട്ടില് എന്തെങ്കിലും ഉള്ള സമയത്താണെങ്കില് ആരും വരൂല്ല വീട്ടിലൊന്നു ഇല്ലാത്ത സമയത്താണെങ്കില് ആരെങ്കിലും വരും
ആഹ് അതുപോലന്നാണ് ക്ലീ നമ്മള് വീട് നല്ല വൃത്തിയാക്കിടുമ്പോ ആരും വരൂല്ല ആഹ് ക്ലീൻ ചെയ്യാൻ പുള്ളാരെല്ലാം വരുന്നത് മൊത്തം നമുക്ക് ആകെക്കൂടെ പാടാ എ ഏഹ് അന്തരം പിന്നെല്ലാം എട്ക്കാൻ ഓട്ണം ഉം എന്തക്കാ അല്ല ഏഹ് ഇണ്ടെങ്കി നമ്മക്ക് ഹസ്ബക അസ പ്പമുണ്ട് ഇവിടില്ലാ വെളിയിലാ ഒള്ളപ്പോ നമ്മക്കന്തേലും വാങ്ങിക്കാ ഓഡ പറഞ്ഞു വിടാൻ പറ്റും ഏഹ് ഇല്ലെങ്കി നമ്മളാക പെട്ടു പോവും
നമ്മക്ക് ഉം എല്ലാം അറിയ്ണ പരിചയ പ്പ പെട്ടെന്ന് അറിയാവുന്നാരെ ത്തിലാണെങ്കില് കൊഴപ്പല്ല പെട്ടെന്ന് അമ്മക്ക് അറിഞ്ഞൂടാത്ത ആരെങ്കിലും വെന്ന് അത് ആഹ് പ്രത്യേയിച്ച് ആണ് ങ്ങളൊക്കെ വരുമ്പല്ലേ ഹ് നമ്മക്ക് ഹ് ഒന്നും ചെയ
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ല്ലാ ചായേ ട്ടൊ
അതെയതെ
കൊടുക്കാന്നല്ലാ വെറൊന്നും പറ്റത്തില്ല വേറെ ഒണ്ടെങ് കികൊടുത്താം കൊടുക്കാം
ആഹ് അതെയതെ
ഇല്ലെങ്കിഅപ് അവര് കൊണ്ട് വരുന്ന കൊണ്ട്കൊടുക്കണ്ടി വരും ഉംഹും ഹലോ
ഉം ആഹ് ഹാ
ആഹ് മക്കളൊക്കെ
കേക്ക്ന്നൊണ്ടോ?
ചെറിയ മോളുണ്ട് ചേച്ചീടെ
ആഹ് ബഹളവാണല്ലേ
ആഹ്
ഉംഹും താൻ മാരീടല്ലേ
ഉം ആഹ് കഴിഞ്ഞു മാരിഡാണ് നാലു വർഷായി കല്യാണം കഴിഞ്ഞേച്ച് ഒരു മോന്ണ്ട്
ആഹാ ആണാ എന്ത് പ്രായോണ്ട്?
ആഹ് അവന് മൂന്ന് വയസ്സ്
ആഹ് ഹാ അവൻ അവന്റെയാണോ ബഹളം കേക്കുന്നെ?
കോൺവെന്റ് അല്ലല്ലത് ചേച്ചീടെ മോളാ കുഞ്ഞാ
ആഹ് ഹാ ഹാ ആഹ്
അവൾടെനിപ്പം ഹാ ഈ മാസം ലാസ്റ്റ് മുപ്പേയിന് അവൾക്ക് രണ്ട് വയസാവും
ഓഹ് ഹോ കുഞ്ഞാണല്ലേ ആഹ് ആഹ്
ആഹ് ഹാ ഇവിടെയാണെങ്കില് വീടാണെങ്കി ങ്കില് വല്ല്യൊരു നടയാ അപ്പത് എറങ്ങി കഴിഞ്ഞാ റോഡാണ് വെരുന്നത്
ഓഹ് ഓഹ്
അവക്ക് ചെരിപ്പും ചവിട്ടിച്ചവിടെയെക്കെ എറങ്ങി നടക്കണം
ഓഹോഹോ നടേന്ന് പറഞ്ഞാ
ആഹ് ആഹ് വീട് കൊറച്ച് മേലോട്ടായിട്ടാ വെരുന്നെ
ഓ ഓ ഓ
അപ്പൊ ഞമ്മളെ ഈ മേലോട്ട് കേറി ആ അതെതാ അപ്പ ആ എറങ്ങുമ്പഴാ ആഹ് എറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഗേറ്റ്ണ്ട് അപ്പയ് വിടെ റോഡാ വെരുന്നത് ആഹ് അപ്പൊങ്ങനെ എറങ്ങിക്കഴിഞ്ഞാല് നേരെ റോഡാ അങ്ങോട്ട്ങ്ങോട്ട് വണ്ടിയെക്കെ പോകുന്നോണ്ട് ആഹ് സാധാരണ വീട്ടില് ഗേറ്റ്ന് ആഹ് ഗേറ്റ് ഇല്ലാത്ത വീടാരുന്നു ഇത് പ്പെന്റെ മോന് നടക്കാൻ തൊടങ്ങിയപ്പോ ഇവന് ഓട്ടം കൊറച്ച് കൂടുതലാ
ആഹ്ആഹ്ആഹ്
അതൊണ്ട് പേടിയാരുന്നു അങ്ങനച്ഛൻ ഗേറ്റ് വെച്ചതാ
അവരൊട്ടും അടങ്ങിയിരിക്കില്ലല്ലോ? അവർക്കിങ്ങനെ അവറെ പൊറേ ഓടി എത്താ നമുക്ക് പറ്റത്തൂ ഇല്ല
ആഹ് ഇല്ല ഓടിയെത്താനും പറ്റൂല്ല സെക്കൻഡ് കൊണ്ടായി ചെലപ്പോ എങ്ങോട്ടേ കെ ങ്കിലുംമ്പോ ഉം
ഉ ആഹ കുഞ്ഞുങ്ങളള്ളടുത്തൊക്കെ വളരെ നമുക്കത് ജയിച്ചിട്ടേ പറ്റൂ.
അതെ അവര് ഇണ്ടെങ്കില് കണ്ണ്അവരെഅടുത്ത്തന്നെ ഇണ്ടാവണം ഒന്ന് കണ്ണ എടുത്ത് മാറ്റും ഇപ്പ എന്റെ മോൻ കൊറച്ച് വലുതായോണ്ട് ഇപ്പം പ്രശ്ന ഇല്ല. പക്ഷെ ചെറുതിന്റെ ഒക്കെ എന്റെ ദൈവമേ ഒന്നും ചെയ്തൂടാ അവന്റെ പിന്നാലെ തന്നെ നി രണം കാരണം അവന എവിടെങ്കിലും എത്തും. പിന്നെ കാണൂല ചെലേ ഇപ്പം വിളിക്കും വിളിച്ചാലാണെങ്കിൽ വിളി കേ വിളി കേൾക്കും പക്ഷെ അവൻ പറയൂല. അവൻ ഇങ്ങനെ നോക്കിക്കും.
അ മ സെയിം സ്വഭാവ എത്ര നമ്മള് വിളിച്ചാലും ചിലപ്പോ കീഴ് വന്നേക്കുമിണ്ടില്ല. അടുത്ത വന്ന് നിന്നിട്ട് മിണ്ടാത അങ്ങനെ അങ്ങനെ വന്നു.
ആഹ് പെട്ടെന്ന് കുഞ്ഞിനെ കാണൂലങ്കിലും നമുക്ക് ടെൻഷൻ ആയിരിക്കും ഒരു കുഞ്ഞ എവിടെ പോയി കാരണം ഒന്ന് ആഹ് പൊറത്തുള്ളവര് പറയും നമ്മളെയാണ് കുറ്റം പറയ നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റായിട്ടാണോ അങ്ങനെ? എന്നൊക്കെ പറയും. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ ലെല്ലാം നമ്മളല്ലേ നോക്കണ്ട അഛന്മാർന്നും നോക്കണ്ടേ അമ്മമാരല്ലെ നോക്കണ്ടേ
ആഹ് അതെങ്ങനെയാണ് നമ്മള് മുന്നു ദ കുഞ്ഞിനെ നന്നായി നോക്കിയാലും ലാസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മള് കുറ്റക്കാരായി തീരും. അതെ ഒരു എത്ര വ
അപ്പ അതുകൊണ്ട് എത്രയോ പ്രശ്നം ഞാൻ
എന്നാലും നമ്മളെ തന്നെ കുറ്റം പറയൂ ഉ മ കുഞ്ഞിന്റെ അച് അച്ഛന എവിടാ?
അച്ഛൻ ബാംഗ്ലൂരാ ഇള്ളത്. ഇപ്പ നാട്ടിലുണ്ട്. ആഹ ആഹ
ആഹ്
ഇപ്പം കൊറച്ച് കൊറവാ കാരണം മൂന്ന് വയസായ അതോണ്ട് ആഹ് ഇപ്പം കൊഴപ്പല്ല. ഓട്ടത്തിന് കൊറച്ച് കൊറവ്ണ്ട്.
ആഹ് എന്റെ അനിയത്തിടെ മോനും മൂന്ന് വയസ്സാവുന്നുണ്ട്. അവര് ഈ പറഞ്ഞ പോലെന്നെ അവളന്റെ പുറകെ ഓടിയെത്താൻ നമുക്ക് പറ്റത്തില്ല. ഭയങ്കര പാടാ.
അത് ഇത് ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മുറ്റത്തൊക്കെ ചിപ്സ് ഇട്ടിട്ടാണ്ള്ളത്. അപ്പൊ ഇവിടന്ന് നമുക്ക് ചേരുപ്പില്ലാണ്ടൊന്നും നടക്കാൻ പറ്റൂല. അപ്പൊ ഈ കുഞ്ഞാണെങ്കില് ചെരുപ്പില്ലാണ്ട് ഈ ജിപ്സ്ന്നൊക്കെ ഓടിക്കളിക്കും അപ്പൊ ഞാൻ വിചാരിക്കും
അവർക്ക് അവർക്ക് വേദനിക്കത്തില്ല. അതാണ് നമുക്ക് ചെരുപ്പില്ലാതെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തി ല്ല നമ്മുടെ കാല അന്തരേ വേദനിക്കും. കൊണ്ടും
അപ്പ ഇവിടന്ന് ഞാൻ ചെരിപ്പിട്ട് ഞാൻ ഓടുമ്പക് അവനെവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും.
അതെ അതെ അവരുടെ പുറകെ ഓടി എത്താൻ പറ്റത്തില്ല.
എത്താൻ പറ്റൂല.
ആഹ് അതങ്ങനെയാണ്. കഴിക്കുവോല്ലാം ഫുഡല്ലാം കഴിച്ചോളു.
ഫുഡ് ഇപ്പൊ അങ്കനവാടി പോവാൻ തുടങ്ങിയര് ആഹ് ഫുഡ് പ്പം കഴിക്കുന്നുണ്ട്. അതുവരെ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ടീച്ചറ് ആ വാരികൊടുത്ത് ഷീലായോണ്ട് ടീച്ചറ് പറയും ഇവിടെ വന്നാലും അവൻ സ്വന്തായിട്ട് ഫുഡ് കഴി ക്കൂല പിന്നെ വാരി കൊടുത്ത് തലേ കഴിക്കൂന്ന് അപ്പൊ പറഞ്ഞ് പറഞ്ഞ് ഇപ്പ കഴിക്കുന്നുണ്ട്. എന്നാലും ചോറൊക്കെ മുമ്പിൽ വച് കൊടുത്താല് കഴിക്കൂല. ആഹ് പിന്നെ ടി വേണം കഴിക്കുമ്പോ ന്തെങ്കിലും കണ്ടോണ്ട് വേണം കഴിക്കാൻ
ആഹ് അതെ ഇപ്പ ഇപ്പഴത്തെ പിള്ളേരെല്ലാം മൊബൈൽ അഡിക്ട് അല്ലേ മൊബൈൽ അധികം ഇതാവാതിരിക്കുന്നേ നല്ലത്.
ഹേ അതെ അതെ അതുകൊണ്ട് ടി വി വെച്ചു കൊടുക്കാണ് ചെയ്യ മാക്സിമം ഫോൺ ഒഴിവാക്കിയിട്ട് ടി വിയെങ്കിൽ ടി വി വെച്ചടുക്ക ഇട്ട്
ആ ടി വി യായാല് അകലത്തിരുത്തി പഠിപ്പിക്കണം ഭയങ്കര പാട അല്ലെങ്കിൽ
അതെ അതെ അപ്പൊ അങ്ങനെ ക്കെ
ല്ല ബുദ്ധിമുട്ട് വരും കാരണം എന്റെ മോൾക് ഉണ്ടായിരുന്നു ഇ മൊബൈൽ കാണു കും കീവി അണക്കും ഒക്കെയിട്ട് അവൾടെ കണ്ണൊരു പരുവായതാ വി മുറ്റത്തിറങ്ങാൻ പറ്റത്തില്ല കണ്ണ നിറത്തേക്ക് കണ്ണികൂടെ വെള്ളം വരും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ വര്പ്പൊ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ അത അത്ര
ഇപ്പൊ ആഹ്‌ ഇപ്പ ചെറിയ പിള്ളേർപ്പ കണ്ണട വച്ചിട്ടില്ലേ സ്കൂളിലൊക്കെ വരുന്നാണ് ചെറിയ കുഞ്ഞുങ്ങള് പോലും ഇപ്പൊ കണ്ണട വെച്ചിട്ടാ
അതെ ആഹ്‌
ഉം ഇവന്റെ കണ്ണ് പെട്ടെന്ന് എന്തെങ്കും ചോന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞ നിക്ക് പേടി ച്ചിട്ട് ഞാൻ ഫോൺ ടുത്തിട്ടല്ലേ കുഞ്ഞിന്റെ കണ്ണിങ്ങനെ ആയതന് എന്നാലും ഞാൻ പഠിക്കൂല ഇവര് വാശി പിഠിക്കുന്ന സമയത്ത് അതെ പഠിക്കൂല വീര് അവരെന്തെങ്കിലും വാശി പിടിക്കുമ്പോ വീണ്ടും എടുത്തു കൊടുക്കും അതന്നെ
ആഹ്‌ ഉം
ഉം അതാണ് എന്റെ മോനും ഒരു സമയം വരൊക്കെ അങ്ങനൊയിരുന്നു. ആഹ്‌ കഴിക്കാനൊക്കെ പാടായിരുന്നു എല്ലാ രീതിലും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ പക്ഷെ ഒരു കുഴപ്പവില്ല വളർന്നപ്പയെക്കും പ്രശ്ന ഇല്ല.
ഉം ആഹ്‌ ഇനിയിപ്പ കൊറച്ച് കൊറച്ചു വലെ എല്ലാരും പറന്നതന്നെ കൊറച്ച് വലുതായി കഴിഞ്ഞാൽ ചെലപ്പോ സൈലന്റ് ആകും ഇപ്പള്ള കുരുത്തക്കിടക്കെയിരിക്കും കൊറച് വലുതായി കഴിഞ്ഞ അങ്ങ് ശരിയായിക്കോളും
ആഹ്‌
ഉം ഉം അങ്ങനെയ മതിയായിരുന്നു.
ആഹാ അവരും അങ്ങനെയായിരുന്നു ഒരു സമയത്ത് ത്തങ്ങനെ ആരുടടുത്തു പോലും പോകത്തില്ലാരുന്നു ഭയങ്കര സൈലന്റാരുന്നു. ആരടുത്തോട്ടും പോവാതെ എല്ലാത്തും ഒതുങ്ങി നിക്കുവാരുന്നു അംഗൻവാടിയിലൊന്നും പതിയെ പോയിട്ടില്ല പി നേരെ സ്കൂളിലോട്ട് വിടുവാരുന്നു എൽ കെ ജില് അന്നേരാണവനെ ആ മാറി തൊടങ്ങിയത് അവനോ ക്കായി തുടങ്ങിയത് എല്ലാരോടും സംസാരിക്കാനും മിണ്ടാനും ഒക്കെ ആയത്.
ചെല സൈലന്റായ കുട്ടികളെ പിന്നെ കഴിഞ്ഞാലവരാക്റ്റീവ് ആവും ഇപ്പം കുരുത്തക്കേട് കളിച്ചു ക്കുന്ന കുട്ടികളെ പിന്നീട് കഴിഞ്ഞെ ഫുൾ സൈലന്റായിരിക്കും ചിലപ്പം ആരോടും മിണ്ടാനോ അനങ്ങാനോ ഒന്നും നിക്
നല്ല മെച്ചുരിറ്റിയെ കാണിക്കുങ്ങനാണെ ഇവൻ തിരിച്ചാണ് ഇവനെ അതുകൊണ്ട് ഇവന ഇല്ല മ്മളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആരേലും പിടിച്ചുകൊണ്ട് പോകുന്ന പോലും കാരണം അവിടെ ഇരുന്നോളും
ആഹ് അതെ അതെ ആഹ്
ആഹ് വീട്ട്നാരും ആർടടുത്തും പോകത്തുമില്ല ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാല് അവർ ടെയൊന്നും മുമ്പി പോത്തില്ലാരുന്നു റൂമിന്നാത്തു തന്നെ ഇരിക്കുവാരിന്നെ ഇപ്പാ സ്വഭാവം മാറി ഇപ്പെല്ലോ രായിട്ടും നല്ല കമ്പിനിയായി. ഊ ആഹ് എന്നാ ശരിയെടാ എന്നാ ഓക്കെ ജോലിയൊക്കെ നടക്
രിവിളക്കാം ഉം ഓക്കെ ഓക്കെ